ആ നോമ്പ് എല്ലാം തുറന്ന് രാഹ-
ആ നോമ്പോക്കെ തോർന്ന അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാർക്കും നോ- ഇണ്ടായിരുന്നല്ലേ
ആ ഉണ്ടായിരുന്നു ഇങ്ങോട്ട വിളിച്ചിട്ടുണ്ടായിരുന്നുല്ലെ എനിക്ക് ഫോൺയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല
ആ ഞാൻ രാവിലെ കൊറേ വിളിച്ചു
ആ അന്ന് എന്താണന്നു അറിയോ പിന്നെ തിരക്കിലായിന്നേ പിന്ന രാവിലെ വിളിച്ചപ്പോഴേ എഴുന്നേറ്റിട്ടില്ല
അതെ അതെ നോമ്പായ കാരണം ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്ന ഇല്ല ഇല്ല അല്ലെ
ആ ഇണ്ടായിരുന്നു ഇന്നലെ ഇണ്ടായിരുന്നു ഇന്നില്ല ഇന്ന് ലീവാണ് അപ്പൊ ഇന്ന് പുലർച്ചെ ഭക്ഷണം കഴിച്ച് കിടന്നപ്പോഴേ പിന്നെ എഴുന്നേൽ കാൻ വൈകി പോയി അപ്പൊ എഴുന്നേറ്റപ്പം നിങ്ങള് ഓളെല്ലാം കാണുന്നുണ്ട് അപ്പഴ്‌ ഞാൻ കരുതി എന്തേ പിടിക്കാം
ആഹ് ആഹ് പിന്നെ വിളി
എടക്ക് വിളിക്കാംന്ന് കരുതി പിന്നെ വിച്ചി വിളക്കാന്ന് കരുതി പിന്നെ ഓരോ ഓ തെരക്കുകളിലേക്ക് പോയി പിന്നെ ഇപ്പഴാണ് ഇപ്പഴാണ് ഓർത്തെ നമ്മള് കെടക്കുന്നെന്റെ മുന്നേ വിളിച്ച് നാളെ നമ്മൾ ഇണ്ടോ ഇല്ലേയൊന്ന് പോലും അറില്ല
കുട്ടികളൊക്കെ ഉറങ്ങിയോ
ആഹ് ഇല്ല ഒറങ്ങി ഇല്ല അവരെ കെടത്തണം അപ്പോഴേക്കനും നി നിങ്ങളെ വിളിച്ചിട്ട് കെടത്താലോന്ന് കരുതി
ആയ് ശരി
വിളിച്ചി വിവരങ്ങൾ അറിഞ്ഞാ നമുക്ക് സമാധാനആണല്ലോ ഓ കഴിച്ചു കഴിച്ചു നല്ല വിശേഷം സുഖാണ് ഇപ്പൊ അവിടെ പനിയൊന്നുംഇല്ലല്ലോ അല്ലെ ഇപ്പ എല്ലാടത്തും പനിയാ
ആഹ് ഇല്ലേ ഇവിടെ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണു എങ്ങനെണ്ട് മഴൊക്കെ ഒണ്ടോ അവിടെ
ഇവിടെ മഴയാ വെയ്ലും രണ്ടും കൂടെ
അപ്പ ഇപ്പ അത്യാവശ്യം അങ്ങനെ മഴ ഇല്ലല്ലോ അല്ലേ
പിന്നാ മഴ പെയ്യൻ തുടങ്ങിയാ പിന്നെ മഴയോട് മഴയായി രിക്കും കഴിഞ്ഞ മഴയില് കഴിഞ്ഞ മഴല്ലാ അതിന്റെ മുന്നത്തെ മഴെല്ല് ഓർമ്മണ്ടാ ഇവിടെ ഉരുള് പൊട്ടിയത് എനക്കന്നെ ടെൻഷനായിരുന്നു എന്നെ വിളിയോട് വിളിയാരുന്നു കേടക്കാനും ഇരിക്കാനും സമ്മയി
ആഹ് ഹാ വല്ല വല്ലാണ്ട് കൂടിയാലും നാമ്ക്ക് അപകടാന്ന് എന്നാലും വേണല്ലോ വെള്ളത്തിന്റെ അല്ലെങ്കി ബുദ്ധിമുട്ടാവും
പൊട്ടിട്ട്
ഏഹ് ആഹ് ആഹ്.
ഇക്ക പറയോ നിന്നെ അ ത്രക്കും വിളിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഏ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടേല്ല.
ആഹ് ഹ്
പിന്നെ ഒരാളെ നമുക്ക് മറക്കാൻ പറ്റുവോ
ഏ അതെ അതെ
ണ്ട് ഞാൻ ഒന്നോ രണ്ടോ ശതമാനം ചാർജ് ആക്കി വെക്കുന്നത് നിന്നെ പേടിപ്പിട്ടാ വിളിച്ചാ കിട്ടിയില്ലെങ്കില് അ എനക്ക് ബെഷമം ഇല്ല ഒന്നുല്ല ഇള്ള കുട്ടി എന്തായി ഏതായി ഒരു സമാധാനുള്ളതിന്റെക്കും അറിയാല്ലോ അത്
ആ അതെതെ
ശനിയക്കിക്കണോ അല്ലെങ്കില് അവളെ പിടിച്ചാ കിട്ടൂല്ലാന്ന്
ആഹ് ഹ്
ഉം ഉം അങ്ങനെയൊക്കെയാണ് എന്തായാലും നോക്ക്. ഇത്തവണ മഴ ഇതുവരെയും കുഴപ്പമല്ല എന്നിട്ട് നോക്കാം. ഇങ്ങനെ പോണൂന്ന്
വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ അവിടെ.
നമ്മുടെ പാകത്തിന് വെള്ളണ്ടാവും നിനക്കൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് വെള്ളെല്ല ഒരു വിരുന്നുകാര് വര്ല്ലോ വിരുന്നുകാർ വന്നു കഴിഞ്ഞാല് വെള്ളം ഇണ്ടാവുല്ല
നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് ഇണ്ടാവൂല്ലേ
നമ്മൾ നിത്യാവശ്യത്തിന് ഒരു താന്ന പൊളി ആക്കാ ഉണ്ടാവില്ല.
ആ ആ ആ പൊറതത് ന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവില്ലല്ലേ
അത് വേനൽക്കാലത്തൊന്നും ഇങ്ങോട്ട് വരാനിരിക്കണ്ട അല്ല വേനൽക്കാലത്ത് രാ അത്രക്ക് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അതിന്റെ മുൻ്പ് ഇഷ്ടം പോലെ സമയം ഉണ്ട
ഞങ്ങളെ അങ്ങട് വരണംന്ന് വിചാരിക്കണ്ട്. പക്കെ സ്കൂള് പൂട്ടിയപ്പ ഏ വേനല്ല് അല്ല അയിന് മുനായിട്ട് വെരും. രണ്ട് ദിസൊക്കെ താമസിച്ചിട്ട് പോരാലോ
ആ അതാണ് വേ പക്ഷേ വേനൽ കാലത്താകുമ്പോഴും വെള്ളംണ്ടാവില്ല അതിന്റെ മുൻപ് എപ്പ വേണമെങ്കിലും വരാം എല്ലാം ഇഷ്ട്ടം പോലല്ലേ
വെള്ളം ഇണ്ടല്ലെ.
നല്ല വേനണ്ടല്ലേ. നമ്മളുടെ ഏപ്രിൽ മെയ് മാസത്തിലെല്ലാം ഇങ്ങനെയല്ലാം ഉണ്ടല്ലോ അപ്പഴാണ് അപ്പഴാണ് വെള്ളത്തിന് കുറവ് വെര്ന്ന
അത് ശരി അവിടെ പൈപ്പ് ലൈൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ മുന്നേ. ഇപ്പൊ ഇല്ല.
ആ പൈപ്പ് ലൈനൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതില് പൈപ്പില് വെള്ളം വെരുന്നില്ല
അപ്പൊ വന്നിരുന്നല്ലോ ഇപ്പൊ എങ്ങനെ?
ഇല്ല, ഇവിടെ പൈപ്പ് ലൈൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതില് വെള്ളമേ ഇതുവരെ വന്നിട്ടില്ല അതെല്ലായിടത്തും കൊടുത്തിരുന്നതാണിത് ഇപ്പ എന്തോ സർക്കാരിന്റെത് കൊടു ആ ഫീ കണക്ഷൻ അതില് വെള്ളം വന്നിട്ടില്ല പൈപ്പ് ഉം കാര്യങ്ങളും എത്രയാണ് അവര് ജോലിയെടുത്ത വലൃയ പൈപ്പൊക്കെ കു ചറിയടുത്ത് അടിയിലൂടെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊരു വർഷമാവാറായി ഞാൻ ഇട്ടിട്ട് വെള്ളം കിട്ടിയിട്ടില്ല ഇത് വരെയായിട്ടും വെള്ളം കിട്ടിയിട്ടേയില്ല ആ കാള് വരുന്നുണ്ടല്ലോ. അത് കട്ടാക്കിവെക്കും എ സംസാരിച്ചിട്ട് എടുക്കാതെ ആഹ്. അ നിങ്ങക്ക് കോള് വരുന്നുണ്ട് അത് കട്ടാക്കേക്കും നമുക്ക് സംസാരിച്ചിട്ടെടുക്കാത്. നിങ്ങൾടെ കോളല്ലെ അത്? ഏഹ്. നിങ്ങൾടെ കോളാ?
കേൾക്കുന്നുണ്ടോ കേൾക്ക്ന്ന്ണ്ടോ അപ്പോ?
ആഹ് കേൾക്ക കേൾക്ക.
ആഹ് ആഹ് ആഹ്.
ഉം പിന്നെ അവിടെ ചക്കേം മാങ്ങൊക്കെ കഴിഞ്ഞോ ചക്കേം മാങ്ങൊക്കെ കഴിഞ്
ചക്കെം മാങ്ങിയൊക്കെ ഇപ്പൊ മഴായ് ട്ട് മാ മാങ്ങൊക്കെ എന്നോ അവസാനിച്ച്ക്ക്ണ് ചക്കൊക്കെ പിന്നെ
അല്ലാ അവസാനിച്ചു ഞാൻ പറഞ്ഞ തുറമാങ്ങൊക്കേ തൊമാങ്ങൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടില്ലേ?
ഇല്ല ഇപ്രാവശ്യം അതിനുമാത്രം മാങ്ങൊന്നും കിട്ടിട്ടില്ല കഴിഞ്ഞറാശ്യ ത്ര പോലൊന്നും മാങ്ങ കിട്ടീല്യ.
ഞാനാണെങ്കി നിന്നോട് പ്രത്യേകം പറയാനും മർന്നോയി നീ എന്താലും എല്ലാ പ്രാവശ്യുണ്ടാക്കി വെക്കുന്നല്ലേ? അപ്പൊ അവിടെ വരുമ്പഴ് നേരെ നിന്റെ ആ സ്റ്റോറൂമില് ഭരണീല്ണ്ടാവാറിണ്ടല്ലോ? നേരാ ഭരണിം പൊക്കിക്കൊണ്ട് വര
വരണെന്ന് വിചാരിച്ച് ഇപ്രാശ്യം ഇല്യാ. ഇണ്ടെങ്കി ഞങ്ങള് വെര്മ്പോ അങ്ങട്ട് കൊണ്ടരാന്ന് വിചാര്ച്ചതേരുന്നു.
ആ അതെ എല്ലാം മുൻകൂട്ടി ചോദിച്ചത് നല്ല കാ എല്ലങ്കില് ഇതും എടുത്തോണ്ട് വരാലോന്ന് ഇള്ളൊര് ഇതിലല്ലേ നമ്മള് ക പിന്നെ സ്റ്റോറൂമ് മുഴുവൻ തെരഞ്ഞിട്ടുണ്ടായി -
ആ അത് ശെരിയാണ് ആ അത് ഇന്ന് ഇല്ല പ്രാവവിശ്യം ഇല്ല ഇപ്രാവശ്യം കൊറവാണ് സാധാരണ നല്ലോണം ഉപ്പിലിടാനും - അച്ചാറിടാനൊക്കെ ഇണ്ടാവാറ്ണ്ട് പക്ഷെ ഇപ്രാശ്യം ഇല്ല
കൊറവ് ചെല സമയത്ത് അങ്ങനെ ഇണ്ടാവും
ഏ പക്ഷേ ചക്ക ഇഷ്ടം പോലെ ഇണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒക്കെ നാശ
ആ താ ചക്കാ എന്താണ് ചക്കല്ലേ നല്ല വിഭവം നമ്മടെ ക്യാൻസറ് പോലും പ്രതിരോധിക്കും എന്നല്ലേ പറയാ
ആ ഇന്ന് ചെയ്യാൻ പ മടിയാണ്
പക്ഷെ ചക്ക ഒരു കൊഴപ്പൂല ചക്കവറുത്തിട്ടും ചക്കപുഴ്ക്ക്ണ്ടാകീട്ടും- ചക്ക കൊണ്ട് എന്തൊക്കേ ചെയ്യാൻ പറ്റും ചക്ക കൊണ്ട് അപ്പം ചക്ക കൊണ്ട് മേക്
എന്താ ചക്ക അങ്ങനെ എടുത്തു ഫ്രിഡ്ജില് എടുത്ത് സൂക്ഷ് ച്ച് വെക്കാറുണ്ടോ അങ്ങനെ മുന്നത്തെ പോലെ ഇപ്പോ അങ്ങനെ ചെയ്യാറ്
ആഹാ അങ്ങനെയും വെക്കും
കൊറച്ചൊക്കെ ഉപയോഗിക്കാല്ലോ ഇല്ലേ കൊറെക്കാലം നിക്കും തോന്ന് ണു ഇല്ലേ
ആഹ് നിക്കും വറത്ത് ബോട്ടിലിൽലാക്കി വെച്ചാ പിള്ളേർക്ക് നല്ലൊരു പലഹാരണല്ലോ നമ്മക്ക്- ഈ കടകളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന അവരൊക്കെ ഏതോ കാലത്ത് ഇണ്ടാക്കുന്ന- എണ്ണയില് മുക്കി വറുക്കുന്ന സാധനങ്ങ- ള് നമ്മള് തനിയെ ഇണ്ടാക്കിട്ട് അതൊരു ബോട്ടിൽലാക്കി വെച്ച് നല്ല കുപ്പിന്റെ ബോട്ടി - ട്ടിലാക്കിക്കണം കുപ്പിടെ ബോട്ടിൽലാക്കി വെച്ചാല്- അതെന്താവും കറുമുറാന്നിരിക്കും കറ് മുറാന്നിരിക്കും അത് പിന്നെ നല്ലേ ടേസ്റ്റാ
വർത്തത് വർത്തത് ലെ വർത്തത് ലെ ആഹ്
കുപ്പിയിലാക്കിക്കണം പ്ലാസ്റ്റിക് ബോട്ടിലൊയിവാക്കി ട്ട് പൊട്ടുന്ന ഭരണിയിലാക്കീട്ട് സൂക്ഷിച്ചിട്ട് അത് പിള്ളേരൊന്നും കാണാതെ ഇട്ത്ത് വെക്കാ എന്നിട്ട് നമ്മുക്കീ ചക്കന്റെ സമയക്കെ കഴിവ്ണ്ടല്ലോ അതെട്ത്തിട്ട് നമ്മള് ബേക്കറികള്ങ്ങനെ വാങ്ങിക്കാതെ നമ്മള്ണ്ടാക്കാ ങ്ങനേ
കാണക്കേ കാണ്കെ വെച്ചീണ്ടെങ്കി പിന്നെ അത്ണ്ടാവൂല സൂക്ഷി ച്ച് വെക്കാനൊന്നും ഇള്ളഹ് ഇണ്ടാവൂല
സാനം വേറെ ബോട്ടിലാക്കി വെക്കാ പിന്നെ അതങ്ങട്ട് മാറ്റി വെക്കാ മാറ്റെച്ചിട്ട് ചക്കെന്റെ സമയൊക്കെ കഴിയുമ്പഴാ അത്ങ്ങനെ പൊർത്തർക്ക്യാണ്ടല്ലോ എന്തായിരിക്കും എല്ലും അടിപൊളിയായിരിക്കും
ആഹ് അത് ഷ്
അങ്ങനെക്കെ നമുക്ക് ജോലിയായിട്ട് തോന്നാ പക്ഷെ അത് കിട്ടാതിരിക്കുന്നൊരു സമയം വരുമ്പഴെ നമുക്ക് പിന്നെ
പൊർത്ത്ന്ന് അത് വേടിക്ക്യാന്ന് പർഞ്ഞാല് എന്താ അയ്ന്റെ റെയ് റ്റും കാര്യങ്ങളൊക്കെ നല്ലഹ് കിട്ടൂല്ല്യ നല്ല പൈസിം വേണം
നല്ല റെയ്റ്റാ പിന്നെ ചക്കെന്ത് ചെയ്യണം? ചക്ക നന്നയ്ട്ട് കാന്താരി മൊളകെല്ലാം ഇട്ട്ട്ട് ഇട്ട്ട്ട്
ഹലോ
ഹലോ
എന്തായിരുന്നു
റെ അവിടുത്തെ നെ റേഞ്ച് പോയോ?
ഉണ്ട് ഇവിടെ . നിങ്ങടെ വീട്ടിലേക്ക് പുഴുക്ക് ഇണ്ടാക്കൂല്ലോ കാന്താരി മുളക്. കാന്താരി മുളകിട്ടിട്ട് പുഴുക്കുണ്ടാക്കൂല്ലോ ഏഹ്.
ആഹ് ആഹ് ആഹ് ആഹ്
നല്ല സിനിമ അതല്ല എരിവ് വേണം എരിവ് വേണം ആഹ്. ആഹ് അതല്ല പറയാം.
ആഹ് ആഹ് ആഹ്
ശരി ശരി
ഓക്കേ